ഉം ആഹ് കേക്ക്ണ്ട്
ലാ എന്താ പരിപാടി
എന്താ കുട്ട്യോള് സ്കൂൾട്ട് വന്നിട്ട് ചായണ്ടാക്കി കൊടുക്കേര്ന്നു ഉം പിന്നെന്തൊക്കെ ഉം ചായ ഇതാ കുട്ടികൾക്ക് കൊടുത്തു ആണ്ടിരിക്കണു
ആ ഇപ്പൊ ഇങ്ങനെ ഈ പ്രസവ ശുശ്രൂഷകളൊക്കെ നന്നായിട്ട് നടക്കണുണ്ടല്ലോ ഇങ്ങനെ ഒരോ നമ്മടെ എന്താ പറയാ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ വെക്കണുണ്ടല്ലോ അതാണോ നല്ലത് അതോ നമ്മുടെ വീ ടുകളിൽ അങ്ങനെ ചെയ്യണതാണോ നല്ലതായി തോന്നണത്
അതാണ് നല്ലത് എന്നാണ് പറഞ്ഞ് കേക്കണത് എന്താച്ചാല് നമ്മുക്ക് ഒന്നും അറിയ ണ്ടാ
ആഹ്
ഉം നല്ല സുഖാണ് ഓലെ കുളി ഓലെ എണ്ണ തേക്കലും നമ്മളെ മസാജ് ചെയ്യല് അതുപോലെ ഓലെ കുളിപ്പിക്കണ രീതി എല്ലോണ്ടും നല്ലതാണന്നാ പറയണത്
ആ ഇനിപ്പോ അങ്ങനെ ചെയ്തവരാരും ഇങ്ങനെ അതായത് വേറെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടും കേട്ടിട്ടില്ല
ഇല്ല ഇല്ല അങ്ങനൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഉം നല്ല നല്ല അഭിപ്രായമാണ് കേട്ടോ പോയവരൊക്കെ ഞങ്ങളിവിടെ രണ്ട് ഇതേപോലെ എന്താ അവിടെ പ്രസവം രണ്ട് കുട്ടികളായിരുന്നു അപ്പൊ നോക്കാനൊക്കെ നമുക്ക് വീട്ടില് അതിന് മാത്രമുള്ള ആൾക്കാരുണ്ടെങ്കി നമുക്ക് നോക്കാനൊക്കെ
അതേ
കുഴപ്പവില്ലല്ലോ അപ്പൊ അങ്ങനെ അതേ ആ അതേ ആ അതെ അതെ അതെ അതെ അത് കാരണം ഓര് അങ്ങനെ പോയതേ പറഞ്ഞു ഞങ്ങളവിടുന്ന് കുറച്ചങ്ങട്ട് പോയാല് ഉണ്ട് അങ്ങനെ രണ്ടിടത്തുണ്ട് എന്നിട്ട് ഏതിലോ ഒന്നില് പോയി കൊഴപ്പമില്ല നല്ല സുഖമാണ് നമ്മളൊന്നും അറിയണ്ട കുട്ടിയോളുടെ കാര്യത്തിലാണെങ്കിലും അതെ
ഉം അത് എത്ര ദിവസം വരെ അവര് ചെയ്ത് തരണാവോ
ചിലവര് ഇവിടുന്ന് എന്താണ് ആദ്യത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ കുട്ടിയുടെ മുടികളച്ചിൽ കഴിഞ്ഞിട്ടൊക്കെയാണ് ചെലോര് പോണ് ഏഴൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാ അല്ലെങ്കിൽ ഒമ്പത് കഴിഞ്ഞിട്ട് ആഹ് അയിലൊക്കെ ആ സമയത്തൊക്കെല്ലെ നമ്മള് കു ആഹ് ആഹ്
ആഹ് അല്ല പണ്ട് കാലത്ത്ന്നൊക്കെ പറയുമ്പോ ആഹ് പഴയ അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാർ
ആഹ് ഇപ്പൊ ഒരാൾക്കും അങ്ങനെ കൂടുതല് നമ്മക്ക് ഇണ്ടാക്കി കൊടുക്കാനും അറിയില്ല ഇപ്പോ ഒക്കെ റെഡിമെയ്ഡ് കിട്ട്ണ്ടല്ലോ കടയി
ആഹ് അതെ അല്ലെ ഞങ്ങടെ അമ്മക്കെ ഇങ്ങനെ പറേന്ന കേട്ടിട്ട്ണ്ട് അമ്മമ്മക്കെ നന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താർന്നൂന്ന് കുളിപ്പിക്കയാണെങ്കിലും അതുപോലെ കുട്ടീനെ കുളിപ്പിക്കുകയാണെങ്കിലും ഒക്ക് രീതികളുണ്ട് അപ്പൊ അതിനനുസരിച്ചെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പഴ്ത്തെ ആളുകൾക്കൊന്നും അത് അറിയില്ലാന്ന് ഒക്കെ ഇങ്ങനെ പറയുന്ന കേക്കേ അപ്പൊ ഈയിടെയായിട്ടാണ് ഇങ്ങനെ കൊറെ റീൽസും കാര്യങ്ങളും ഇങ്ങനെ കാണല് തൊടങ്ങി തുടങ്ങിയത് അത് നല്ലതാണ് മൂക്കിൽ കൂടെക്കെ എന്തൊക്കെയോ പൊകക്ക് അങ്ങനെയൊക്കെ ചെയ്യണല്ലോ ആഹ് പിന്നെ കീഴിധാരയെ ഉം ശരീരമൊക്കെ നന്നായിട്ട് മസാജ്
ആ മസാജ് ചെയ്തൊട്ക്കാ അതൊക്കെ നല്ല ഓലെന്നെ പറഞ്ഞക്കാ നമ്മക്ക് എന്തുപോലെ ഒറക്ക് ക്കം കിട്ടുന്നറിയോ എണ്ണ ഓലെ തലേത്തെ എണ്ണ ഞമ്മക്കെന്നെ ഞമ്മളിപ്പോ വീട്ടിലാണെങ്കിലും ഞമ്മളാ പ്രസവ സമയക്കെ കഴിഞ്ഞാല് ആ കുളി കഴിഞ്ഞാള്ള ഒരു ഒറക്കം അത് നല്ല സ് സുഖള്ള ഒറക്കാണല്ലോ
ആഹ് അല്ല ഇപ്പോ അത് കൂടുതലും ഇങ്ങനെ അ ഇത് വന്നേന് ശേഷം അങ്ങനെ ആർക്കും ഇങ്ങനെ ഡിപ്രഷൻ ഒന്നും അങ്ങനെ കേട്ടിട്ടി ല്ല മറ്റേത് നമ്മുടെ വീട്ടത്തെ കാര്യങ്ങള ചെയ്യാ പിന്നെ കുട്ടിനെ നോക്കലും എല്ലാം കൂടി ആവുമ്പോളേ ഈ അമ്മമാർക്കെക്കെ ഡിപ്രഷൻ വന്നിട്ട് കുറെ പേരുടെ കേസിന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്
അവർക്ക് വേണ്ടത്ര ആ ഒരു പരിചര പരിചരണം കിട്ടണില്ല
ആ അതെ പിന്നെ എന്റെ അനിയത്തിക്കന്നെ ഞങ്ങൾക്ക് അറിയാം ഓളെ ദേവരാവുബലിക്ക് അവിടെ ഓള വീട്ടേക്ക് ഫസ്റ്റ്ത്തെ ആയ കാരണം അങ്ങനെ കൊണ്ടുന്നതിന് താല്പര്യം ഇല്ല രണ്ടാമത്തതൊക്കെ ആണെങ്കിൽ ഓ ക്കെ ഇത് ഫസ്റ്റ് ആകുമ്പോ നമ്മള് വീട്ടില് നിക്കല്ലേ അത് കാരണം
ആ
കുട്ടിക്ക് ഏത് നേരത്തും കരഞ്ഞിട്ടാണ് അത് കാരണം ഓൾക്ക് ഭയങ്കര ദേഷ്യവും ഇതൊക്കെയാണ് ഞമ്മളോടൊക്കെ ദേഷ്യയാണ് ഞമ്മള് നോക്കായിട്ടല്ലല്ലോ ഞങ്ങള് ആ ഞമ്മള് രാത്രിയില് ഞങ്ങള് കൂടെഒന്ന് ഇരുന്ന് ഓളെ പോയി ഇജ് കടന്നുറങ്ങിക്കോ ഞങ്ങള് നോക്കിക്കൊണ്ടു കുട്ടിനെ പറഞ്ഞു ഞങ്ങളൊക്കെ ഇരുന്ന് നോക്കും എന്നാലും ഓള്ക്ക് ഓള്ക്ക് അങ്ങനെ കടക്കുമ്പോ ഓള്ക്കും ഉറക്കം കിട്ടൂല്ല ഭയങ്കര എന്താ വെച്ചിട്ടാ പ്പ ഒന്നും പറയാനില്ല കേട്ടോ എന്ന് വെച്ചാല് ഈ രാത്രിയല്ലേ ഒന്ന് കടക്കാന് നമ്മളാ ഉറക്കമില്ലു പോയാലുള്ള അവസ്ഥ
ആ നമ്മൾ ശരിക്കും കറക്റ്റ് ആയിട്ട് ഒരേ നേരം എട്ട് മണിക്കൂറോ ഉറങ്ങണമെന്നാണ് അതില് എടേല് എണീറ്റ് കഴിഞ്ഞാൽഅത് പ്രശ്നാ ണേ
അതെ അതെ അതും കിട്ടണില്ലാ ച്ചാല് പിന്നെക്കെയും ചെറുപ്പല്ലേ കുട്ടികളെക്കെ നമ്മള് ആ പ്രായ സമയത്തൊക്കെ പിന്നാ ല് പറഞ്ഞാ ഞ്ഞാല് എല്ലാരു അവസ് സമയത്തെക്കെ പ്രസവിക്കും ഇപ്പൊക്കെ എല്ലാവരും പഠിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടെക്കെ ആണ് എന്നാലും ഓര്ക്ക് അതൊരു അത്ഭുതം ആണ് പ്രസവിക്കയാണെങ്കില് എന്നെ ഇങ്ങനെ ആള കുഞ്ഞായപ്പ തന്നെ കെട്ടിച്ചിട്ടല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിർത്തി പറഞ്ഞ് ഇങ്ങനെ പരാതി കേൾക്കന്നതാണ് ഉമ്മാക്ക് പണി
അതെ അല്ലേ എന്നായാലും ഇപ്പോ ഇതൊക്കെ വേണ്ട തല്ലേ ഒരു മുപ്പത് വയസിന്റെ ഉള്ളിലൊക്കെ മുപ്പത് മുപ്പത്ത്അഞ്ച് വയസ് വരൊക്കെല്ല ഉള്ളൂ അയിന്റെ ഉള്ളില് പറയണ പോലെ ആവന് എന്തായാലും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാലും മതി
ഉം
അല്ല നല്ലോണം ചേർപ്പ പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോ എല്ലാവരും വി ദ്യാഭ്യാസത്തിനും ജോലിക്കൊക്കെയാണ് മുൻതൂക്കം കൊടുക്കണത് അപ്പോ അത് ക അത് മാത്രന്നും ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല അപ്പ നമ്മുടെ ലൈഫ് ഇങ്ങനെ മൂവ് ആവണെങ്കിൽ നമുക്ക് ഒരു കുട്ടി കാര്യങ്ങളൊക്കെ വേണം
ഉം അല്ല ഡിഗ്രി കഴിഞ്ഞെന്റെ ശേഷാട്ടൊ പ്പോ ഓള് പ്രഗ്നന്റ് ആയത് അ പോലെ വീട്ടുകാർക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോ എന്നാലും വേഗം ഓള് ഇരുപ ഇരുപ ത്തൊന്നാമത്തെ വയസ്സിൽ ഇരുപത്തൊന്നു കല്ല് അതാണ് പ്രസവിച്ചതിന്റെശേഷം ആണ് ഇരുപത്തൊന്ന് ആയത് അത് അങ്ങനെയക്കെ അതാണ് ആ ഡിഗ്രി കഴിഞ്ഞ് ആ ചെറിയ പ്രായം തന്നെ അപ്പോ എന്നെ എപ്പളും പറയും നിന്റെ ക്ലാസ്സില് നി ന്നെയാണ് ആദ്യം കെട്ടിച്ചിരിക്കണേ നിന്നെ കാട്ടി മൂത്ത പെൺകുട്ടികള് ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയവരുണ്ട് നിക്ക് ഇപ്പളല്ലേ ആയതന്ന് പറഞ്ഞ് അങ്ങ് അല്ല രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാത്തോളൂ പ്രഗ്ന ന്റ് ആയത് ആ ആ ഡിഗ്രി കഴിഞ്ഞിട്ട് വെച്ചിട്ട് നിന്ന കാരണം
ആ
പഠിക്കണേന്റെ എടെല് അതും കഴ്യേണ്ടല്ല അത് ഡിഗ്രി എടുത്ത്ങ്ങാണ്ട് പ്രഗ്നന്റ് ആയാലും പിന്നെ പോക്കും എല്ലാം കേടൊക്കെ ഒക്കെ നോക്കും വണ്ണം അടക്കില്ല അപ്പോള് എങ്ങനാലും ഇത് കയ്യലും ഇതുണ്ടാവലും ഒക്കെ ഒപ്പായി
അതെ ഇപ്പോ മക്കളായിക്കഴിഞ്ഞാല് അവർക്കൊരു നല്ല വിദ്യാഭ്യാസം നല്ല ഒരു കുടുംബം ഇതൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത്ര നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ വേണം അ ന്നാല്ലല്ലേ നമുക്ക് ജോലിക്കൊക്കെ നോക്കാൻ ഒക്കെ പറ്റു
അതന്നെ അതന്നെ അതിന് ഞാനും മക്കളോട് പറയുന്നേ ഞങ്ങള് നിന്റെ ഒന്നും പോലെ ആവല്ലട്ടോന്നൊക്കെ പറ പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെ അന്നക്കെയും പഠിച്ചിട്ടുള്ളൂ ഞാൻ എന്റെ എന്റെ മോളിപ്പോ വലി യ ആള് ഇപ്പോ പത്താം ക്ലാസ്സിലാണ് മ് ഞാൻ എപ്പഴും പറയും ചട്ടോ അതിവിടെ എന്റെ ഹസ്ബന്റിന് കേട്ടൂടാ ഇജ് കൊണ്ടു വന്നിട്ട് ഇവിടെ തിന്നണ്ട പറയും ആ നമ്മളത് വാണം ഞമ്മളതായിട്ടുള്ള കാര്യങ്ങള് നടത്താൻ ഞമ്മൾ ആഹ് പിന്നെ ഞമ്മളെ കുട്ടിയോളെന്നെ കുട്ടിയോളു അംഗങ്ങള് കൂടു തോറും ഞമ്മക്കോരോ കാര്യത്തിന് എന്തിനും വേണം സ്കൂള് പഠിപ്പ് ആഹ് ആഹ് ഉം.
ഫുഡിന്റെ അങ്ങനെ പൊറത്തു പോവാ അങ്ങനെയുള്ള ഇപ്പ ആരും ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളും അല്ല. പെട്ടെന്നൊക്കെ ഒന്ന് പൊറത്തേക്ക് ഒക്കെ പോവാൻ തോന്നാണെങ്കിൽ നമ്മടെ കൈയില് പൈസല്ലെങ്കി എന്താണ് നമ്മളത് പോവില്ലല്ലോ. അപ്പൊ ഒരു എൻജോയ്മെൻ്റ് കാര്യങ്ങളും കിട്ടണെച്ചെങ്കില് ആ പൈസന്നെ വേണം.
ഉം ഉം എത്ര കുട്ടികളുണ്ട് അതല്ലേ. ആഹ് ഉം ആഹ് സ്കൂള് പോവണ്ടോ?
പരിപാടില്ല.
അതല്ലേ ആ അന്റെ ചെറിയാള് അംഗലവാടിലുണ്ട്. ഉം ഉം നല്ല മടിയാ ദിവസം ഇപ്പൊ അങ്ങനെ കള്ള ത്തരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നോട് ഒരു അങ്ങനെന്നും കളത്തരന്നും പറയില്ല ഇപ്പൊ ഭയങ്കര കള്ളം കള്ളത്തര വർത്താനല്ലാതെ പറിയില്ല ഇപ്പ വയറ് വേദനിക്കാണുണ്ട് ഉമ്മച്ചി വയ വേദനക്കിണ്ട് പറഞ്ഞ് തുടങ്ങും നേരം വെളുത്ത അപ്പൊന്ന ബാത്റൂമുണ്ട് ഇല്ല ഇല്ല അങ്ങനെ ചീത്തൊന്നും പറിച്ചല് ഇല്ല പറയാൻ ചോദിച്ചോ അത് ചെല ടീച്ചേഴ്സുകള് കുറച്ചൊരു മോശപ്പെട്ട ആൾക്കാരുണ്ടാവൂല്ലേ? അപ്പ അങ്ങനെ ഉണ്ടോന്നൊക്കെ ചോദിച്ച വലിയ അതൊന്നും പിന്നെന്താ അവിടെ പോയിരിക്കണ എനിക്ക് പേടിയായിട്ടാണ് ഉമ്മച്ചി അങ്ങനെ പറയാ. പേടിണ്ട് ദ് ഞാൻ അവിടെ ആ ഞാനവി ആക്കി പോന്ന പിന്നെ കൊഴപ്പില്ല.
ആ അപ്പ പിന്നെ ആ
ഇവിടുന്ന് മടിചു ആഹ് അതാണ് എനിക്ക് ഉമ്മച്ചിനെ കാണാൻ പൂതിയാവൂലെ അങ്ങനെരു വർത്താന ഉം ഉം.
അല്ല പിന്നെ അവിടെ ഉള്ളവരൊക്കെ നല്ല കമ്പനി ആയിട്ടൊക്കെ വരികയാണങ്കികുഴപ്പണ്ടാവില്ല ഇപ്പ ഇവിടെ കുട്ടി അതെ കൊറെ സംന്നുപോയപ്പോ അപ്പൊ ഞാനിങ്ങനെ ഫസ്റ്റ് ഒക്കെ അങ്ങനെ കുഴപ്പില്ല വിചാരിച്ചിരുന്നു പിന്നെങ്ങനേ കുഞ്ഞി ടീച്ചർ ചീത്താറിയാന്നൊക്കെ പറയണ്ടായിരുന്നു. അതെന്ത ചോയ്ചപ്പോ അവന് ഉറങ്ങാൻ പറയാത്രെ ഉറങ്ങണ അവന് ഇഷ്ടല്ല ഉച്ചക്ക്. അപ്പൊ എന്നോട് ഉറങ്ങാൻ പറയാണ് കിടന്നിലെങ്ങെ
എപ്പഴാ കുന്തി എപ്പഴാ കൊണ്ടാക്കല്? കുട്ടിനെ കൊണ്ടാക്കൂലേ അവിടെ പിന്നെ പത്ത് മണി പത്രക്കെ ടെ ഉള്ളിൽ കൊണ്ടാക്കിയാൽ മതി.
ആഹ് ഒമ്പതരക്കെ ആവുമ്പോഴത്തേന് ടീച്ചറ് വരും അപ്പൊ ഞാന് കൊറച്ച് നടക്കാനുണ്ടേ. ഞങ്ങൾ നേരത്തെ പോയിട്ട് അവിടെ ഇരിക്കും.
ഇരിക്കൂലേ. ആ ദിസം രണ്ട് മൂന്നാല് ദിവസൊക്കെ ഞാനും ഒപ്പം കൊറച്ച നേരൊക്കെ ഇരുന്നു. പിന്നെ ടീച്ചർ അങ്ങനെ ഇരുന്നാ പിന്നെ ഓരിക്ക് അതന്നെ കാണും വേ ആക്കിട്ട് കരഞ്ഞാലും അവിടെ ആക്കിയിട്ട് പൊയ്ക്കോളി പിന്നെ ഞാന് കോ കച്ചില് മാറോള ഞാൻ വിട്ട് നിന്ന് ഇങ്ങനെ കേക്കും. അപ്പൊ പിന്നെ ഞാൻ ഇടക്കന്ന് ടീച്ചർക്ക് വിളിക്കും എന്തായി ടീച്ചറെ കരയു ഇല്ല ഇപ്പ കൊഴപ്പൊന്നും ഇല്ല പറയും അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് പോരും. അല്ല സമാധാനം ഇണ്ട് എവിടെ വന്നാ പിന്നെ ഒരു മനസ്സ് മുട്ടാണ് പക്ഷെ ഒന്നാതും എനിക്ക് വർത്താനക്കും കുട്ടികൾക്കൊക്കെ ഈ ഫോണ് കൂടുതൽ ആൾക്കാരും ഇല്ല വർത്താന കഴിവില്ല അത് മറ്റവരൊന്നും പോലല്ലോ ആ വർത്താനം പറയാന് വയ്യാ. ആ കൂടുതലും എനിക്ക് സംസാരി ക്കാന് നിച്ചല്യായില്ല ക്ഷേ നമുക്ക് തിരീല ഓൻ്റെ വർത്താനം അപ്പൊ ഒന്ന് മനസ്സിലായിക്കോ ട്ടേച്ച്ട്ട് ഓൻക്കൊന്ന് പട് ഒന്ന്വല്ലേതൊന്ന് വർത്താനയ് കുട്ടിയോളെ എടേലാവുമ്പോ കുട്ട്യോള് ഒരുപാട് വർ ത്താനം പറയും നമ്മള് നമ്മെ പണിയുടെടയിൽ നമ്മൾ എന്തോലോട് സംസാരിക്ക
പഠിക്കൊക്കെ ചെയ്യോ കൈ കൊണ്ട് എഴുതിപ്പിക്കുമ്പോഴൊക്കെ പഠിക്കുവോ
ത് പറഞ്കൊടുത്താലോക്കെ അറിയും എഴുതി കൊടുക്കാൻ പ്പം ഞാൻ ആ ഇവിട നിന്റെ മക്കള തന്നെ പറയും മെ എഴുതി കൊടുണ്ട തന്ന ടീച്ചേഴ്സോ എഴുതി കൊടുത്താലോണ് കുട്ടികൾക്ക് പടയുള്ളൂ പറയും അതിന്റെ അനിയത്തി ഇന്നോട് പറയിട്ടോ ഓന ഓരോന്ന് ചെയ്തത് ഞാൻ കാണിച്ച ത്തപ്പ എന്തിന താത്ത തിപ്പിക്കുന്നത് ഓനെ ടീച്ചറ് പഠിക്ക
അല്ല അങ്ങനൊന്നും വിചാരിക്കണ്ട നമ്മള് എഴുതിപ്പിക്കണ എഴുതിപ്പിച്ചുകോളണ്ട്ിട്ടോ അവര് ഇര് പറയണ കേക്ക വണ്ട കാരണം എ ടീ ീേഴസ് ഇപ്പ ഇങ്ങനെ പിപ്പിക്കവരെ കാരിക്കേണ്ടവശ്യന്നുമില്ലമ്മമാര്ന്ന് പറഞ്ഞു കിഞ്ഞാൽ അത്ര മനസ്റിഞ്ഞിട്ടാണ് മ മക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ ഒരിക്കലും അവർക്ക് പഠിയാണ്ടിരിക്കില്ല അമ്മമാരോളം പഠിപ്പിക്കണ ഒരാള ഉണ്ടാവില്ല
ആ അപ്പൊ ഞാൻ പിന്നെ വല്ല ഓൻ ോ ഓന്ക്ക് ഇതേപോലെ പെൻസില് ത്ത എന്താണ് കളർ കൊടു കണ പുസ്തകം രണ്ട് പുസ്തകം മേടിച്ചു അങ്ങനെ ആക്കെൊക്കെ ഞാൻ കാണിച്ചു കൊടുക്ക്പ ഇതിന്റെ പുറത്തേക്ക് പോവാൻ പറ്റൂല അതിന്റെ ഉള്ളിലൊക്ക എന്നാലും പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പ ചെറുതിയായ കുട്ടിയല്ലെ അതുപോലെ എഴുതാനുള്ള പുസ്തകംുണ്ട് അയിൽ അതിന്റെ മേടപ്പ കൂടെ എഴതിപ്പിച്ചും ആ നോക്ക എന്ന ശരി